എന്താണ് പണി
ആഹ് പണിയെല്ലാം കഴിഞ്ഞിറ്റ്താ വിടെ ഇരിക്ണോ
അഹ് ശെരി വേൻ കഴിഞ് ന്ന് നേരത്തോടെ കഴിഞ്ഞല്ലേ എല്ലങ്ക നേരം വൈകോലോ ആഹ് എന്ത് മഴഞാൻ വാല കുറ്റിക്കണ വെള്ളം നല്ല ഭയങ്കര ശബ്ദൊക്കെ ആയിട്ടെ
ആഹ് നല്ല കാറ്റും മഴയും ഒന്നും പറയണ്ട ആഹ് വല്ലാത്തൊരു മഴയല്ലേ ഇന്നല്ലെ നല്ല വെയിലെന് വടെല്ലോ
ത്ല്ള്ള മഴൊന്നും ഇല്ല ഈ സമയത്ത് കുറവാണ് ഈ സമയത്തൊ ക്കെ നമ്മളൊക്കെ കോട ചൂടിട്ടൊക്കെ സ്കൂളിൽ മദർസലോക്കെ പോയ്രുന്നു സമയ ഇപ്പത കുറവായി ആഹ് ഇപ്പതൊക്കെ കുറഞ് മഴ അല്ല പൂഴൊക്കെ ഒന്ന് പെയ്യണോല്ലോ
ഏട്ന്നാ മീൻ കിട്ടി
മീൻ കിട്ടീക്കില്ലടാ ഇന്ന് പിന്നെ ചെറുപയറ് കഞ്ഞിയ ആക്കാന്ന് കരുതി
ആഹ് ശരി നല്ല ഹെൽത്തി ഫുഡ് ആന്
ആഹ്
ഹെൽത്തി ആയിട്ടിരിക്കും ഉം
ആഹ് ഇവിടെ അത്കഴിക്കൂല ഉം ഞങ്ങക്ക് ചാള
ചാള ആഹ് ഉം ആഹ് ഞമ്മള് മത്തി ഞമ്മള് മത്തി പറിയും ഇങ്ങള് ചാള പറയും അത് ഓരോ സ്ഥലത്ത് ഓരോരോ പേരല്ലേ ഉണ്ടാവാ
അതെ
ആഹ് അതുകൊണ്ട് കേക്കുവാനൊരു രസവാണല്ലോ
ഏഹ്
കേക്കാനും ഒരു രസവാണല്ലോ അതെ
ആഹ് അതന്നെ
ചാള മത്തി എന്നെല്ലാം പറയുമ്പോ അതൊരു ഇൻട്രസ്റ്റിങ് നല്ല രസവുള്ള ഒരു പേരല്ലേ
ആതന്നെ
പിന്നെ വേറെന്തേ
വേറെ കൊഴപ്പൊന്നല്ല ഇങ്ങനെ പോണണ്ട് ഇപ്പം എന്തേലും മോൻ ഇവിടെ ഇണ്ട് നഴ്സറിയിൽ ഇല്ല ഇന്ന് അങ്കണവാടില് പോവുന്നുണ്ട്
അയ്ശെരി അങ്കണവാടിയിൽ അല്ലേ എനിക്കു ഉണ്ടൊരു ചോട്ട ഉം മോൻ്റെ സൗണ്ടാ കേക്കുന്നേ അല്ലെ ആഹ്
കുളിക്കട്ടെ ചോയിക്കാണേ
അയ്ശരി ആം മഴയത്ത് കളിക്കാൻ ഇഷ്ടാ തോന്നല്ലേ
ഏഹ്
മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്
മം മഴയത്ത് കളിക്ക മഴയത്ത് പോവുലട്ടാ
ഏ
മഴ മഴയത്തേക്ക് ഒന്നും ഇറങ്ങുലാ അകത്ത് ബാത്റൂമില്ലേ
ആഹ് ആഹ് ഇവിടെ ഒരുത്തൻ പിന്നെ ഇതാ ഇപ്പൊ തോണി ഉണ്ടാക്കിയിട്ട് മഴയത്തിട്ട് കൊടുത്തിട്ട് വന്നതാ ഇപ്പം മഴയില്ല മഴ പോയി അനേരം വെള്ളം കെട്ടി നിക്കുന്നുണ്ടാവുല്ലോ
അയ്ശരി ആഹ് അവിടെ പുറത്തക്ക് ഒന്നും ഇറങ്ങൂല മഴ പെയ്യണകാരണം
അയ് ശ ഓ എങ്ങനെയാ കടപ്പറമ്പ് തന്നെയാ അല്ലെങ്കില് വയലിൻ്റെ ഭാഗവോ
കടൽ പ്രദേശ് ആഹ്
നിങ്ങക്ക് നന്നായിട്ട് അറിയാല്ലേ എന്നാ മഴ പെയ്യുമ്പോ
ഞങ്ങക്ക് കടലിന്ന് ഇങ്ങനെ സൗണ്ടൊക്കെ കേക്കാം അത്ര അടുത്തല്ല ഏഹ്
നല്ല ബേജാർ ആഹ് എന്താ ചെയ്യാ അങ്ങനെ സൂക്ഷിക്ക കുട്ടികളെ
ഉം ആ പോവോന്നും ഇല്ല നമ്മളെക്കെ പോവനള്ളോ കടുപ്പുറത്തൊക്കെ ഒന്ന് പോയി വൈകുന്നേരമൊക്കെ ആവുമ്പോ പോയിരിക്കാം
അയ്ശരി ഉമ്മ ഇപ്പ എല്ലാം എന്താക്കുന്നെ
അവരൊക്കെ ഇവട് ണ്ട് ഉപ്പ ഇന്ന് പള്ളിക ക്ക് പൊയ്ട്ടു ണ്ട്.
ആ, മ് പണിയൊക്കെ കഴിഞ്ഞോ എന്നിട്ട്?
പണികള് കഴിഞ്ഞ് പാത്രം കഴുകാ കഴിഞ്ഞ് അതോട് കഴിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞ് പാത്രം കഴുകല്.
കഴിഞ്ഞലേ കഴിഞ്ഞോണ്ട് വർത്താനം പറയാല്ലോ അല്ലേ
കഴിഞ്ഞ് ഇനി ഒന്നുല്ല പണി ഇനി ഒന്ന് കുളിക്കണം കുളിച്ചട്ടില്ല. പണികള് കഴിഞ്ഞട്ടാ കുളിക്കൽ
ആകുളിയും കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ ഒറ്റ കിടത്തം മതിയല്ലോ. ഉം
മൂന്നേര ആകുമ്പോ കേറൂ ള്ളൂ അപ്പ അസറും, ളുഹു ർ നിസ്കരിച്ചാണ്ട്.
ആ, ഞമ്മ ക്കും അങ്ങൻത്തന്നെ. ഇനീ ഇപ്പൊകുളിയും കഴിഞ്ഞഞ് നിസ്കാരം കഴിഞ്ഞചോയിച്ച കിടക്കഎല്ലാരും. വേറെ
കെ ടുക്കണം ആകിടപ്പില്ല ഉറങ്ങു ല്ല. കെ ടക്കും ഉറങ്ങുല, ചെ മോനുറങ്ങാണെകിൽ ഞാൻ ഉറങ്ങും.
ആ, ഇല്ല ഞാന് മോന് ന ഉറങ്ങിയാലോ, ഉറങ്ങാ നടക്കൂല ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തഒര് ക്ഷീണമായിരിക്കൂലേ.
എനക്ക് ശീലായി ഞാൻ ഉറങ്ങലുണ്ട്.
ആ നിനക്ക് ഉറങ്ങശതല്ലോ വൾ തലവേദന
അവൻ ഉറങ്ങിണ്ട് ഉറങ്ങി കഴിഞ്ഞാല് ചിലപ്പോ അവന് എവിടെകേക്കിലും പോകും.
ആ, പിന്നെ ഞാനും അങ്ങനെതന്നേ, തലവേദന എടുക്കും എനക്ക് ഉറങ്ങിയല്അതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ നിക്കുല.
ആ.
ഉം ഉറങ്ങിയാൽ ഭയങ്കര തലവേദന ആയിരിക്കും. മതിയന്തിന ഉറങ്ങുന്നേ അവിടെ നിക്കട്ടേ. എന്തെങ്കിലും ഞമ്മക്കായട്ടൽ എന്തെങ്കിലും ഒരു പണിയെല്ലാം ഉണ്ടാവല്ലോ അതല ഇ ങ്ങനെ ചെയ്യും. പിന്നാ ഏ ഏഹ് എ.
ഉ ഇവടെ എല്ലാരും ഇവിടെ പറയും അനക്ക് എത്ര ഉറങ്ങിയാലും മതിയാവൂല ചിലര് പകല് കിടന്നുറങ്ങി കയിഞാൽ രാത്രി തീരെ ഉറങ്ങാന് നേരം വെകും.
ഉറങ്ങാനാവൂല അപ്പോ രാത്രി ഉറക്ക് കിട്ടുവോ?
ആ, ഞാൻ എനിക്കൊ ഒരു അഞ്ച് മിനിറ്റ് മതി കിടന്നാ ഇപ്പോഉറങ്ങാണ് അങ്ങനെഅണ് വിചാരിച്ചത്.
ആ ഹ്, ശരി അങ്ങനെയ അന്റെ എ ഹ് എ ഹ് ഞമ്മക്കൊന്ന് പകല ഉറങ്ങിയാ തീരെ ഉറക്ക് കിട്ടൂല.
അതെത്ര ഉറങ്ങിയാലും ഉർക്ക വരും. ഉ കറന്റ് പോയാലും അറിയില്ല. ഉമ്മ എ പ്പളും, ഇവിടുത്തെ ഉമ്മ എ പ്പളും പറയും. കരണ്ട് പോയിട്ട എങ്ങനെ കെടുക്കണ് ഫാനാനൊന്നും നിർബന്ധല്ല ഉം. ഫാൻ നിർബന്ധല്ലേ? പിന്നെ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാ പിന്നെ ഉറങ്ങള്ളൂ. അത് വെറും ഉറക്കം തന്നേ പത്ത് മണിയൊക്കെ ആകും നിക്കാന് പിന്നെ നിസ്കരിച്ചാൽ പിന്നെ അവിടെ കിടക്കും. പിന്നേ ഞമ്മക്ക് ഞമ്മളെ പിന്നേ കുഴപ്പില്ലല്ലോ
ആ, ഞമ്മ ളെവീട്ടില ആകുമ്പോപ്രശ്നം അല്ല ഇപ്പോ കുറേ വിട്ട് ഇട്ട പോയൽ അല്ലെ ഇട ങ്ങാറ്. അ മാപ്പിളന്റെ അവിടെ എ ത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഉണ്ടാവു ലാ, ഊണും ഉണ്ടാവില്ല ആളുയോ. പണിയോട് പണിയായിരിക്കും ലേ, തിരോ പണിയെടുത്താല്.
ഇവിടെ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ആവശ്യത്തിന് ഉറങ്ങാണ്ട് ഉം.
ഉമ്മ ഒന്നും പറയില്ലേ ഇങ്ങനെ ഉറങ്ങിയാൽ
ഏയ് ഞാ പിന്നെ അധികം തടി ഒന്നുമില്ലലോ.
ആഹ് തടിയില്ലാത്തന്നെ അല്ല തടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒറങ്ങുന്നെരം
ഉം അറന്ന അ അറിയോ എത്ര ഒറങ്ങിയിട്ട് കാര്യല്ല ഒരു ചെലൊരുണ്ട് ഒറങ്ങി കയ്ഞ്ഞാല് തടി കൂടി ഇങ്ങനെ വീർ അതൊന്നുല്ല അതൊന്നുമല്ല
അങ്ങാനെ ചോദിച്ചത്
ആഹ് നോറങ്ങിയ പ്രശ്നൊന്നുല്ല ഇവിട്ത്ത ഉമ്മ ഇപ്പ റിയും അൻ്റെ ഒറക്കത്തീന്ന് കൊറച്ചെങ്കിലും ക്ക് കിട്ടിയിരു
ഉമ്മഎങ്ങനെ പ്രായണ്ടോ?
ഒര് അമ്പത് അമ്പത് വയസൊക്കെ ആയിണ്ട്. ഉം അന്റെ ഒറക്കത്തീന്ന് കൊർച്ച് ആഹ് അന്റെഒർകത്തീന്ന് കൊർചെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെൽ പറിയിം
അഹ്ശെരി അല്ല എല്ലാരും പ്പാന്റെ പറയില്ല പ്രായള്ള മനുഷ്യൻമാർക്ക് ഒർകണ്ടാവൂലന്ന് അതൊണ്ട് ഓറെപിന്നെ ഞമ്മള് കൂട്ടത്ത് കൂട്ടിയിട്ട് കാര്യല്ല്യാ ഓർക്ക് ത് ഏതായാലും അന്റെമാപ്ലന്റെ ഉമ്മന്റെ ഓർ മഗ്‌രിബ് നിസ്കരിച്ച് ഇഷാഹ്ന്റെ ന്നടൂലൊരു ഒർക്ക്ണ്ട് ഓർക്ക്.
ആര്ക്ക്
എനന്റെ ഓഹ് മാപ്ലാന്റെഉമ്മാക്ക് ഹെലോ
ആഹ് ശെരിഅങ്ങനെല്ലേഞാന് ഒർങ്ങൂലേ ഞാനാ സമയത്ത്ഒർങ്ങൂല മഗ്‌രിബ് നിസ്‌ക്കരിച്ച്കഴിഞ്ഞാ പിന്നെനിസ്‌ക്കരപയീന്ന് എണീറ്റാ പിന്നെ അമ്മക്ക് പ പറ്റില്ല നിസ്കരിക്കാന് ഞാനാപ്പ അവടെ എന്തേലൊക്കെഇര്ന്നിട്ട് ചെല്ലിട്ട് ഇശാബാങ്ക് കൊടുക്ക്ണവെരെഇര്ന്ന് അത്കയ്ഞാ പിന്നെനിസ്‌ക്കരിച്ചിട്ട എറങ്ങൊള്ളൂ.
ആഹ് എല്ലാഉമ്മ ചെയ്യാന്ന് വെച്ചഉമ്മ മഹ്രിബ്ന് പിന്നെവേഗം നിസ്കാരം കയ്ഞ്ഞിട്ട് ഉമ്മാക്ക് ചൊല്ലേണ്ടേപിടിക്കേണ്ടല്ലാം കഴിഞ്ഞിട്ട്ഉമ്മ ഒര്ഒർക്കം ഒർങ്ങും ഓർക്കംഒർങ്ങീട്ട് കയ്ഞ്ഞാൽ പിന്നെ ഇഷാഹ്നിസ്‌ക്കരിച്ച്ട്ട് കെടന്നാ പിന്നെ ഉമ്മാക്ക്ഓർക്കേണ്ടാവൂല.
ആത് ശെരി.
പിന്നെ പ തനിയേ ഉണ്ടാവും എന്തെങ്കിലും ഇങ്ങനെ നൊടിഞ്ഞോണ്ടിക്കണ് അല്ലെങ്കി ഒറ്റക്ക്
ആഹ്
ആഹ് ഒറ്റയ്ക്ക്ഇങ്ങനെ എന്തെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ട്നിക്കും. ഞാഒയ്ക്കും ഇങ്ങക്ക് ഇങ്ങനെമഗ്‌രിബിന് ഇങ്ങനെഒർങ്ങീട്ടല്ലേ മോനുംപറയും അത്
ഹേ
ആഹ് മഗ്‌രിബിന് ഒറങ്ങുന്നതെന്തിനാ ഇങ്ങൾ മഗ്‌രിബിന് ഒർങ്ങിയിട്ടല്ലേ ഇങ്ങക്ക് ഒർക്കില്ലാത്തെ ങ്ങള് മഗ്‌രിബ്ന് കെടന്നൊറങ്ങാൻ അതെല്ലാ ഞാൻ പറയൂ ഏടെഉമ്മഹ് ശീലയിപ്പോയി പിന്നെപ്പോ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ. പിന്നെഹാ കുഞ്ഞോൻ എന്തോ പറയുന്ന്ലേ
പിന്നെവേറെന്താ?
വേറെന്ത് വേറെഇങ്ങനെയ
ന്ന് ചോറൊക്കെപ്പോ തന്നെയാ
ഏഹ്
ചോറെപ്പയാതിന്നാഞ്ഞി
ആകില്ല ഇന്ന്പ്പോ നേരം വൈകീട്ട എല്ലാരും എണീച്ചത് ഞാനാ അടുതെന്നെ ചോ മോനെയും കൊണ്ട് കെട്ന്നു ചോട്ടനെയും കൊണ്ട് അവിടെകെട്ന്നു.
ആഹ്
ഉം ചവണി ഒമ്പണി ആയിറ്റ് എണീക്കുമ്പോ പിന്നെ ഭക്ഷണം കഴിച്ചതി ഇപ്പൊ കൊറച്ചു നാർത്തയ കയ്ച്ചത് അതോണ്ട് പിന്നെപ്രശ്നഇല്ല
അഹ് ശെരി ഇങ്ങട്ട്വന്നേ ഇങ്ങട്ടവന്നെ
കഞ്ഞിആക്കി കയ്ഞ്ഞാല്ചൂടാതെ കഞ്ഞിയുംകുട്ച്ചിട്ട് പിന്നിംഓനെ വെച്ചാണ്ട് കെടക്കും അഹൊണ്ട് പിന്നെകൊഴപ്പല്ല
ഉം മക്കൾഫോണാണോ?
ഏ ഇല്ല ഫോണ്അങ്ങനെകാണല ഇപ്പല്ലാരും കളറടിക്ക്ന്ന. മൂന്നാൾണ്ട് മൂന്നാളും കളർടിക്ക്ന്ന്.
ഹേ ഫോൺ ക കാണാല്ണ്ടോ?
കാണും എ തക്കംകിട്ട്യാകാണും പക്ഷെ ഞാാനങ്ങനെ ഫോണ് കൊട്ക്കാൻനിക്കൂല.
ആഹ് അത് ന്നല്ലെതാണ്ഇവ
ആ ഫോൺ അധികം കൊടുത്താല് ശരിയാവൂല്ല അതുകൊണ്ട് എന്തെങ്കിലും അവ്ട്ന്ന് ചെയ്തോട്ടെ വിചാരിക്കും. ആ അല്ലാണ്ട് ഫോൺ കൊട്ത്ത യ്ഞ്ഞാല് അയ്ൽ തന്നെ ആയി പോലേ. അമ്മള് പറന്ന ഒന്നും കേക്കൊയില്ലവെറും ഫോണ് ഫോണ് ഫോണന്നും പറട്ട് ഇങ്ങനെ വീണ് മരിക്കും. അഓണ്ട് അയ്ന് നിക്കൂലനാ പിന്നെ വേറെന്തെ?
വേറെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട്.
പി പിളേരന്തോ പറയ്ന്ന്ണ്ടല്ലേ?
മോ മോന് വന്നാ.
ആഹ് ആഹ് പി ഓനിക്ക് പിന്നെ പെൺകുട്ട്യാളോട്ട് നടക്ക മുടിക്കൂത്തും അത് ഇത് അങ്ങൻത്തല്ലാം വേണ്ടെ. പിസ് ആ പിന്നെന്ത്?
പിന്നെ വേറെന്താ?
എന്നാ വേറെന്നുംല്ലടാ ഞാൻ വിളിക്യാ എന്നാല് എന്നാ ഞാൻ വിളിക്ക്യാ.
ആഹ് ആഹ് ശരി വിളിക്ക്ട്ടാ.
ആഹ് ശെരി.